ഹലോ ആഹ് കേക്ക്ണില്ലെ ആഹ് ഞാൻ കേക്ക്ന്ന്ണ്ട്
ആഹ് ഓക്കെ ഓക്കെ
എന്തൊക്കെ വിശേഷം സുഖാണ്
അതെ പണ്യൊക്കെ കഴിഞ്ഞൊ ഫുഡേ യ്ച്ചോ ഫുഡ് കഴിച്ചോ
ഇല്ല ഫുഡയിച്ചി. ഇന്ന് നോമ്പേര്ന്നല്ലോ.
ആഹ് ആഹ്
അതോണ്ട് നോമ്പൊറ്ക്കുമ്പം തന്നെ
ആഹ് ആഹ് ഈ ഇ മുഹറത്തിന്റെ നോമ്പ് ല്ലേ?
അതെയതെ.
ബോ
ഇല്ല കഴിഞ്ഞ്. മുഹർറോ രണ്ട് നോമ്പ് ഉണ്ടായ്രുന്നു. അല്ല എട്ക്കുന്ന ആൾക്കാരുണ്ടേ നമ്മള് രണ്ട് ന്ന് നമ്മളകൊണ്ട് നമ്മൾക്കാവുമ്പോലെ.
ആഹ് ആഹ് ആയിക്കോട്ടെ. അപ്പൊ നാർത്തെ കഴിച്ചൂല്ലെ.
ആഹ് അതെ.
ങ്ങളെന്തൊക്കെ
നോമ്പ് ബളെ ന്നാല് നമ്മള് എറച്ചി ചോറും ഉണ്ടാക്കി പിന്നെ ദോശയും മീൻകറിയും ഉണ്ടാ ക്കി. ആഹ് പിന്നെ പഴമ്പൊരി ഏഹ്
എർച്ചി ചോറ്ന്ന് പറിണ് ബിരിയാണി പോൽ തന്നെ
അതെ അതെ. ചിക്കൻ പൊരിച്ചിട്ട്ണ്ടാക്കൂല്ലേ.
അഹ് ചിക് റൈസ് ബിരിയാണി റൈസന്നെ. അഹ് ആഹ് എന്നിട്ട് ഈ ചിക്കൻ കറി വെക്കേ.
അല്ല. ചിക്കൻ പൊരിച്ചിട്ട് മസാലയെല്ലാം എടുത്തിട്ട് വെക്കും.
ആഹ് ആഹ്
ഉള്ളി തക്കാളി എല്ലാം മാ ആഹ് മി ക്സ് ചെയ്തിട്ട് നന്നായിട്ട് താക്കും. എന്നിട്ട് അതിന് തൈര് ഉണ്ടാക്കും നമ്മള് കച്ചമ്പരം.
അപ്പം ബിരിയാണിം ഇതും തമ്മിലെന്താ വ്യത്യാസം.
ബിരിയാണി നമ്മള് മസാല സെപ്പറേറ്റ് അല്ലേ ഇണ്ടാവാ
മിക്സിയല്ലേ ചിയ്യ.
മിക്സ് ബിരിയാണില് നമ്മള് മിക്സെയ്യുന്നില്ലല്ലോ അത് ദമ്മിടുമ്പോ നമ്മള് റൈസിന്റെ മേലെ കൊറച്ച് മസാല ഇടുന്ന ന്ന് മാത്രല്ലേ. ഇത് മിക്സ് ചെയ്യുന്നില്ലല്ലോ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് മസാലയും എറച്ചും എല്ലാം മിക് സായിറ്റ്ടും പിന്നെ ബിരിയാണിന്റെ അത്ര കൊറേ മസാല എടുക്കൂല നമ്മളെന്താ പറയാ ഇപ്പം ഒരു രണ്ടുള്ളി രണ്ട് തക്കാളി അങ്ങനെയാക്കീട്ട്
ആഹ് ആഹ് അയ്ക്കോട്ടെ ഇങ്ങനെ കേട്ടിട്ട് ആഹ് അറിയാ അറിയാ
ആഹ് മജ്ബൂസെന്നെ
കേട്ട്ട്ട്ണ്ട് അല്ലാണ്ട് കഴിച്ചിട്ടില്ല്യ.
ആണോ?
ആഹ് ആഹ്
നിങ്ങള് ഭക്ഷണം കഴിച്ചോ?
ഇന്ന് കസിന്റെ ബർത്ത്ഡേ ഇണ്ടായിരുന്നു അപ്പോ, ചെറ്തായിട്ടൊന്ന് തട്ടി വലുതായിട്ട് തട്ടാൻ പോണേ ഉള്ളൂ. ചപ്പാത്തി ഇണ്ടാക്കി വച്ചിട്ട്ണ്ട് കഴിച്ചിട്ടില്ല. ആണോ എത്രാമത്തെ?
അവളുടെ എട്ടാമത്തെ ബെർത്ഡേയ് ആണ് ഇന്ന്
എത്ര വയസാ
എട്ടാമത്തെ എട്ടമത്തെ
എട്ട് എട്ട് ഓക്കെ ഓ ആഘോഷിച്ചോ
ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല നമ്മള് ജസ്റ്റ് ഒരു കേക്ക് കട്ട്‌ ചെയ്യാ പിന്നെ മോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും അത്ര തന്നെ അല്ലാതെ അങ്ങനെ എല്ലാരെയും വിളിച്ച്
ആ അത് ഇത്രയും വലുതായില്ലേല്ലേ
വലുതായതല്ല ഇതിപ്പോ നമുക്ക് എന്ത് പറയാം വയസ്സ് കൂടുന്നതല്ലേ കൊറയുന്നതല്ലല്ലോ
ഓ അയിന് സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ
നമ്മൾ അതന്നെ അന് കേക്ക് കട്ട്‌ ചെയും പിന്നെ സ്വീ സ്വീറ്റ്‌സ് കൊടുക്കും എല്ലാവർക്കും
ഉം സ്കൂൾ ഇല്ലാത്ത കാരണം സ്കൂള് കൊണ്ടോവാൻ പറ്റിയില്ലല്ലെ
ഇല്ല ഇല്ല സ്കൂൾ ഇണ്ടെങ്കിൽ നമ്മള് ബുക്ക് വാങ്ങീട്ട് ലൈബ്രറി കൊടുക്കൂല്ലേ
അത്രേ ഉള്ളു
ആ അവിടെ ഞ മോള് പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ ചോക്ലേറ്റ് അങ്ങനൊന്നും കൊണ്ടുവരാൻ പറ്റ റ്റൂല ക്ലാസ് ഇല്ല അവർ ക്ക് അങ്ങനെ ഉണ്ടെ ബർത്ത്ഡേ ഉണ്ടെങ്കില് ബുക്സ് എന്തെങ്കിലും വാങ്ങിട്ട് ലൈബ്രറിയില് കൊടുക്കാന്ന കണക്ക്
യൂണിഫോം ഇടണോന് ഇണ്ടോ
ആഹ്
ആ ബെർത്ഡേക്കോനും ക കളർ ഡ്രസ്സ്‌ ഇല്ല അല്ലെ
ഇല്ല അവിടെ ഒന്നിനും ഇല്ല കളർ ഡ്രസ്സ്‌ ഒന്നും ഇടാൻ പറ്റൂല ഭയങ്കര സ്ട്രിക്റ്റ് ആണ്
ഏത് സില്ലാബസാ അപ്പോ ആ ആ സ്കൂൾ ഞങ്ങൾ ഇന്റെ കുഞ്ഞുള്ളട്ത്ത് ഹ് സ്വീറ്റ്സ് കൊണ്ടുപോവാ പിന്നെ വേറെ എന്തെങ്കിലും ഡോനേഷനോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ കളർ ഡ്രെസ്സും ഇടം
ഇവടെ ആ ഇവടെ കളർ ഡ്രസ്സ് ഒന്നും അവൈലബിൾ അല്ലാലോ
ഉം ഓരോ സ്കൂളും ഓ
അതെ അതെ
ഇവിടെ എന്റെ കസിന് ഇപ്പൊ ഇന്നും ബർത്ത്ഡേ പറഞ്ഞില്ലേ ആള് ആദ്യം പഠി ച്ചത് ഐ സി ഐ സി സിലബസ്സ അപ്പൊ അവിടത്തെ സ്കൂളിൽ വന്നിട്ട് ആ നമ്മുടെ ആ ചെടികൾ എന്തേലും അന്ന് കൊടുക്ക എന്നിട്ട് അത് വെ ക്ക് സ്കൂളിൽ കൊണ്ടോട്ട് അത് വെച്ച് കൊടുക്ക സ്കൂളിൽ കൊണ്ടോയിട്ട് ആ ട്രീ പോലെ ചെറിയ തൈകള് എന്തേലും മേടിച്ചിട്ട് ആ പിന്നെ ഒരു ബുക്കും കൊടുക്കും അതേപോലെ ഒരു ബു ബുക്കും കൊടുക്ക ലൈബ്രറിക്ക് പിന്നെ ഇതേപോലെ മറ്റേ ഇത് വെച്ച് കൊടുക്ക ആ ഇല്ല ആ അങ്ങനെയാണ് ഓരോ സ്കൂളിലും ഓരോ നേമങ്ങളാണ് ഉള്ള
അതെ അതെ എല്ലാ സ്കൂളും ഒരുപോലാവുല്ലല്ലോ
ചെറെ കുട്ടെളാ
ഓ രണ്ടെണ്ണം ഉണ്ട് ചെർതാണ്
അഞ്ചുവയസ്സ് പൊയ്ക്കോ പൊയ്ക്കോ ഫോണും കൊണ്ട് പെയ്ക്കോ ഫോണ് കൊട്ത്ത് വിട്ട് കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഒക്കൊ ആഹ് ഇത്ര നേരം കണ്ടാണ് അവരാരോ ക്കൂറ് കണ്ടപ്പം ഞാൻ മേടിച്ച്പ്പോ വച്ചേള്ളൂ ഈ സമയത്ത് പിന്നെ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല്യല്ലോ.
അതെ അതെ
ഇതില് കാർട്ടൂണ് കാണും. അപ്പ ഇപ്പോ അവര് അമ്മേക്കെ കാർട്ടു വേറെ ടി വി സീ സീരിയലോ ഏഹ് ന്യൂസ് എന്താണ്ടോക്കെ കാണാണ് അപ്പോ അതിനും വഴി പഠിപ്പിക്കയായിരുന്നു അപ്പൊ ഞാൻ ഒഴിഞ്ഞ നേരത്തിന് ഫോൺ തപ്പാൻ വന്നിരിക്കാണ് രണ്ട് പിള്ളേ രണ്ട് പിള്ളേർ എത്രയും വല്യ ആൾക്ക് എട്ട് വയസ്സ്
ആ മൂത്താൾക്ക് എട്ട് വയസ്സ് എളയാൾക്ക് ഒരു വയസ്സ്.
ആ ഒരു വയസ്സ് എൻ്റെ ചെറുതിന് ഒരു വയ സ വലിയ ആൾക്ക് ആറ് വയസ്സാവു
ആഹ് എങ്ങനെ സ്കൂളി പോവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ?
മ്മ് ബുദ്ധിമുട്ട് എണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്.
ആര്ക്ക് കുട്ടിക്കാണോ? അല്ല എളയാള് എടുങ്ങറാക്കോ ആ ടൈമിന് എണീച്ച്
അലയ ആ ടൈമില് എണീപ്പിക്കില്ല അപ്പൊ ഒറക്കിടും.
ഒറക്കും പക്ഷെ എണീക്കൂല കറക്റ്റ് എന്നച്ചാല് ഇവരെ വിളിച്ചോ ത്ത് പറഞ്ഞാല് വയങ്കര ടാസ്ക് അല്ലേ?
ആഹ് ഇതിവന് വിളിക്കുമ്പോഴേക്കും അവന് വൈലന്റ് ആവും. അപ്പ ആ സൗണ്ട് കേട്ടിട്ട് ചെറുതെണീക്കും.
ആഹ് അതാ ചോദിച്ചത് ഇപ്പ നമ്മള് വിളിക്കുമ്പൾക്ക് ഓരെണീച്ച് വന്ന് അ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം മോള് ഇവടെ എനിക്ക് ഇവള് ക്ക് ഏഴ് അമ്പതാവുമ്പം ബസ് വരും.
ആഹ്.
അപ്പ തേരത്തെ അല്ലേ അതോണ്ട് എല്ലാം മാറ്റി ഡ്രസ് എല്ലാം അവിട. ഒരു പത്ത് മണിക്ക് കഴിക്കാൻ എന്തെലും കൊടുക്കണം പിന്നെ ചോറ് വേണം ഉച്ചക്ക് പിന്ന അവർക്ക് കഴിക്കാൻ വേണം കഴപ്പിക്കണം കുളിച്ചു വന്നാൽ മേളി ജ്ജന്നെ മാറ്റി കൊടുക്കണം എല്ലം നമ്മള് ചെയ്ത് കൊടുക്കണല്ലോ. അപ്പോൾക്ക് ചെറിയ മോള് എണീക്കുകയും ചെയ്യും.
ഇതും അതേപോലെ തന്നെ ചെലപ്പ സൗണ്ട് കേട്ടിട്ട് നേർത്തെ എണിക്കും. ചെലപ്പോ കൊ കൊർച്ചേരം ഒന്ന് സഹകരിക്കും.
ആഹ് ആഹ് ഇവള് കൊഴപ്പൊന്നുയില്ല. പക്ഷേലെന്താ പറയാ അവിടെങ്ങനെ കസേരമല് എഴുത.
കൊർച്ച് നേരം തൊട്ടി കടത്തും അപ്പൊ കൊർച്ച് നേരൊക്കെ ഒന്ന് കടക്കും. പക്ഷെ സൗണ്ട് കേട്ട് കഴിഞ്ഞാ എണീക്കും.
അങ്ങൻ ത്തന്നെ ചെറിയൊരു സൗണ്ട് കേട്ടാ മതി. ചെലപ്പോ ഡോറ് തൊറക്കുന്ന സമയത്തെവിടെയെങ്കിലും തട്ടെ അങ്ങനെ എന്തേലും.
ആഹ് ആഹ് അതെ അതെ അതെ രാവിലെ പിന്നെ ഏ ഏഴുമുക്കാലിനല്ലെ. ഇവര്ക്ക് എട്ടരയൊ എട്ടേ മുക്കാലകുമ്പേക്കും വരും. പക്ഷേ ഏഴരക്കേ ആവുമ്പോളെ കുളിപ്പിച്ച് റെഡിയാക്കൊക്ക ചെയ്യ. ഉം കെടക്കാനായോ? ഞങ്ങക്ക്
കെടക്കാൻ ഞാനേ എന്റെ വീട്ടിലാ അപ്പ വന്നേ രണ്ടുസം ലീവായോണ്ട് എന്റെ വീട്ടിലേയ്ക്ക് വന്ന്. വീട്ടില് വന്നാ പിന്നെ നമുക്ക് എപ്പളും ഒറക്കന്നെല്ലേ
അതെ സുഖാണല്ലോ. അടുത്ത് തന്നെയാണോ വീട്?
കൊറെ ഒറങ്ങ. അല്ലല്ല വീടൊക്കെ ദൂരാണ് അപ്പം രണ്ട മൂന്ന് ദിവസം ലീവ ആയത് കൊണ്ട് ഇന്നു പോന്നതാ ഉം ആഹ് ഇന്നലെ സ്കൂള് വിട്ടിട്ട് പോന്നു.
ആഹ് ആഹ്
ആഹ് വർക്ക് ചെയ്യ്ന്ന്ണ്ടോ
ചെയ്യ്ന്ന് ഇണ്ടോന്നോയ്ച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മെൾ ചെയ്യ്ന്നെ ഒര് വർക്കെന്നെയാണ് പക്ഷെ സാലറി കിട്
അങ്ങാട് അല്ല ഓ ഫുൾ ടൈം ആയിറ്റ്
ഇല്ലെടാ അങ്ങെൻത്തെ ഒന്നും ഇല്ല ഇങ്ങെൾ ചെയ്യ്ണ്ടോ?
ആഹ് ഉം ഞാ ഇണ്ടായിരുന്നു ഇപ്പം ഞാ ഇപ്പ ഡെലിവെറി കഴ്ഞ്ഞിട്ട്
ആഹ് പിന്നെ ഹസ്ബെന്റ് നാട്ടിൽ ഇണ്ടാ
ഹലോ കേക്ക്ണ് ഇല്ലെ?
ഞാ കേക്ക്
ഹലോ
ഹലോ കേക്ക്ന്നില്ലെ?
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് സ്റ്റെക്കാകാണ് എടെക്ക് ഒര് സ്റ്റെക്ക് ആവെൽ ആ ഇഞ്ഞ് ഇപ്പം ഉപയോയിക്കോ?
എനെക്ക് ഫുഡൊന്നും കഴിക്കെണ്ട കാര്ണം അത്രേം ഒറക്കം വെര്ന്ന്ണ്ട് അപ്പ വേം കെട് കെട്ന്ന് ഒറങ്ങും ഉം നമ്മെൾ നേരെത്തെ ഒറങ്ങിയാൽ ആരും ചോയിക്കാനൊന്നു ഇല്ലല്ലോ?
പഠിക്കാൻ ഒക്കെ കഴിഞ്ഞാവോലെ?
പഠിക്കാൻ ഇപ്പ ഇബിടെ വന്നാരെ ബുക്കൊന്നും എട്ത്തില്ലല്ലോ? വീട്ടിലേക്ക് വെരുമ്പോ ബുക്കൊന്നും കൊണ്ടന്നീല്ല ഹലോ
ആഹ് പറയൂ ഹലോ എടക്കൊരു സ്‌റ്റ
കേക്ക റേഞ്ച് പ്രശ്ന ആരിക്കും എന്നല്
അതാ
ഏഹ്
ഓക്കേ എന്നാ എന്ന ഒറങ്ങാനായെങ്കി ശരി
എങ്ങനെ ആഹ് ഓക്കെ ശരി എന്നാ